അല്ല
ആ എന്തൊക്കെയാണ് ഞൻ അപ്പോത്തിന് ഇവിടെ വീട്ടിലെ ആള് വന്നു
ആഹ നാർതെന്തേ തിരക്കായി പോയല്ലേ
ഞാ അതെ കട്ടാക്കി പോയത്
ആഹ ആഹ എന്താണ് ശബ്ദം കുറച്ച് കുറവാണ് ഹലോ
അ നിങ്ങള്
ഇബടെ ഇവിടെ നല്ല റേഞ്ചിന്റെ ഉണ്ട് അവിടെ
വങ്ങീട്ട് സംസാരിക്കണ് പുറത്തല്ലല്ല ഞാൻ ഇപ്പൊ വേറെ ആളോട് സംസാരിക് കുമ്പോ കുഴപ്പഇല്ലല്ലോ
ആഹ ആഹ് ആഹ ഇപ്പൊ ശരിയായിവരുന്നുണ്ട്
പുറത്ത്ഇറങ്ങിയിരിക്കുകയാ ഇന്നിട്ട്
ആഹ ഇപ്പൊ ഇപ്പൊ ഉണ്ട്ട്ടോ ഇപ്പൊ ക്ളിയറായി ആ ആ ആ ക്ലിയർഉണ്ട് വേറെന്തൊക്കെ വർത്താനം ആഹ പണി കഴിഞ്ഞ് കുളിക്കാണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരൊക്കെ ബാക്കിണ്ട്
സ അതില് രണ്ടാമത്തെ പരിപാടി മൂന്നാമത്തെ പരിപാടി നാല് നാല് മണി പരിപാടി
വൈകുന്നേരം എന്തേലും ഉണ്ടാക്കോ ചായക്കടിയൊക്കെ
ചിലപ്പോ ഇന്ന്ണ്ട് ഉഴുന്ന് വടക്ക് വെള്ളത്തി ഇട്ടിട്ട്
ആഹ ഉഴുന്ന് ആഹ ആ ആ ആൾ വേണം നമ്മുക്ക് എന്നാലാണ് ഇണ്ടാക്കാനും തിന്നാനും ഒക്കെ ഒരു ഇത്ണ്ടാവുള്ളു
ഇക്ക അങ്ങനെ അങ്ങനെ കഴിക്കൂല
ആഹ ആഹ
ഇക്ക് അങ്ങനെണ്ട് കഴിക്കൂല കാക്ക പുറത്തൊന്നും കഴിക്കൂല പിന്നെ പൊരിക്കടി അങ്ങനെ കഴിക്കൂല്ല പിന്നെ ഞാൻ ഇണ്ടാ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാനിങ്ങനെ കഴിക്കണ്ടിറങ്ങിപ്പോയി ഞാന അങ്ങനെ
ആ ആ അതന്നെ നമ്മള് നമ്മള് ഒറ്റ ഒറ്റക്ക് ആകുമ്പോ ഞമ്മള് വിചാരിക്കും ഈ ഇടങ്ങരായി ഞമ്മക്ക് മാത്രം ഇടക്കിടെ ഉണ്ടാക്കന്ന് വിചാരിക്കും ആ ഉണ്ടാക്കിയാലല്ലേ ഈ പാത്രം പരക്കലും പണി കൂട വേണ്ട നിനക്ക് ഒരു പണിയില്ലേ
ആരെങ്കിലും വന്നിട്ടുണ്ട കൊടുക്ക സന്തോഷട്ടാ സാറ് തിന്നാല്ലേ അതി ഇങ്ങനെ നാളൊക്ക് അത് എടുത്തേക്കും ആ രണ്ടെണ്ണത്തിന് ആരും അരച്ചി മെനക്കടണ്ടേ
ആ അതന്നെ അതന്നെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഒരു പൂതിയാണ് ഉണ്ടാക്കാന്
കട ഞങ്ങള് തന്നെയണ് ചായക്കടണ്ട് അപ്പൊ ഞാന് വല്ലാതെ അ അവിടുന്ന് വണ്ടി വരും
അവിടുന്ന് മേടിക്കൂല്ലേ അരയില് കൊണ്ടുവന്നു തരുവുണ്ടാവില്ലേ അവിടെ പോയി മേടിക്കുവോ
അതൊക്കെ പറഞ്ഞക്കല്ലെങ്കിൽ അവരോട് പറഞ്ഞാ കൊണ്ടുന്നുതരും
ആ തൊട്ടടുത്താവൂല്ലേ ആ ഉ ഉ അപ്പൊ ഇക്കാ നാട്ടിലുള്ള കാരണം സാധനൊക്കെ മേടിക്കാൻ പോണ്ടവുലലേ ഇക്ക ഓടന്ന് ആ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ സാധനം മേടിക്കാനും പൊറത്തിറങ്ങിയാ മതിയല്ലോ
ആ കല്യാണ പരിപാടി പിന്നെ എന്നും ഇതെ ഇത് പറഞ്ഞ പോലെ പൊരിക്കലിന്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ പോവാന് ഇത് തന്നെ ഞാൻ തന്നെ പോകണം
ആ അതന്നെ പിന്നെപ്പോ ജോലിക്കാരകുമ്പോ പിന്നെ അവര് നേരം വെളുത്ത പോകുമ്പോ അവർക്ക് എന്ത് സമയം ഉണ്ടാവ
ടൈമ് ശനി ഞായര് ഇക്കാക്ക് ബി ൽ ഒ ന്റെ പണി ഉണ്ടായിരുന്നു അപ്പ അവിടെ വോട്ടർപട്ടികയിൽ പേര് ചേർക്കണത് അതിൻന്റേതായിട്ടുള്ള കുറേ ഒഴിവായിരുന്നു അപ്പൊ ആ തിരക്ക്ണ്ടായിരുന്ന അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോള സമാധാനം കിട്ടിയത് അപ്പൊ അതിൻ്റെ അപ്പൊ ഇതന്നെ നാട്ടി ള്ള പരിപാടിക്കൊക്കെ പോയി
ഒക്കെ പോണോ ഇപ്പൊ പരീക്ഷ ആയാലും അയിന്റെ ഇത് ഇണ്ടാവും വെക്കെ ഒഴിവാണെങ്കിലും ഉണ്ടാവൂല്ലേ ഇപ്പൊ മാഷിമാർക്ക് പണിയൊന്നില്ലേ. ആ ശ്
വോൽക്ക് ഓൽ ആകെ ഒരു ദിവസം രണ്ട് ദിവസ ലീവ് കൊള്ളുവാ അത് അങ്ങനെ പോവാണ്ട് ഇങ്ങനെ പോവാണ്ട്
ഇനി പോയില്ലെങ്കിൽ വീട്ടിലൊന്ന് ഒഴിഞ്ഞി
അല്ലെങ്കിൽ പറമ്പില് പറമ്പിൽ കെ ളക്കാണ്ടാവും അല്ലെങ്കിൽ തേങ്ങടിക്കാണ്ടാവും എന്നറി ഇന്നോട് പറേം അഹ് ഏ ഏ ഇടുപ്പിക്കും ഇവിടെ ആ നാളപ്പ മഴ തേങ്ങടാനും അങ്ങത്തെനൊക്കെ നമുക്ക് ക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല നമ്മ വീട്ടത്തെ കാര്യം മാത്രം നോക്കി പിന്നെ മതി ഒരു സമാധാനണ്ട് അതും കൂ ത് ഇപ്പോ നമ്മൾ വിദേശത്തണേപ്പോ അതും കൂടി നമ്മ നമ്മള് നോക്കണ്ടെ മറ്റ് ഇത് അതൊന്നും ബുദ്ധിമുട്ടില് ചെടിക്കണ്ടായിരുന്നു എനിക്ക് എല്ലാ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു ഇപ്പ ന്ന് എനിക്ക് അലർജി കൂടിയിട്ട് ആസ്മന്റെ പ്രശ്നം വന്നു. അലർജീന്റെ കൂടുതൽ വന്ന് അപ്പൊ ഡോക്ടർ ഡോക്ടർ പറഞ്ഞ് പിന്നോളല്ല അതിന് ഈ മരുന്ന് എടീ നമ്മളീ എന്ത അടി നിയത്തിനൊക്കെ ഒരു മരുന്ന് ഇടു വായിരുന്നല്ലോ. ഒരു ചെടിക്ക് വള അപ്പൊ അതൊന്നും അതൊന്നും പറ്റൂലന്നറിഞ്ഞ്. ആ അലർജിക്ക് പറ്റുന്ന പക്ഷേ ഞാ അടിനിയന തൈ ക്ക നല്ല ഇഷ്ടവാണ്. അല്ല നല്ല പൂടും അത് അത് അധികം നനക്കും വേണ്ട അത് കൊറേ കാ കുറച്ച്സ ക്ക് ഉണ്ടാവല്ലോ പൂവ് നല്ല രസവുള്ള പരിപാടിയാണ് ആ അപ്പൊ ഞാൻ അങ്ങനെ കടേന്ന് ഞാൻ നല്ല ഓൺലൈൻ ആയിട്ട് ഇല്ലാ അതിറ്റ റക്കും അത് റ്റ ഇറക്കും എന്നിട്ട് ഇക്ക പറയും എന്നിട്ട് ഇക്ക പറയു ആ തുടങ്ങി ചുമ തുടങ്ങി അയിതിനണിപ്പ നടത്തം അതാണ് ഇങ്ങനെയാണന്ന് പറേം ഞാൻ പറഞ്ഞേ അല്ലെങ്കി ഇപ്പ എന്ത കാട്ട നേരം പോകണ്ടേന്ന്റിയ ഞാൻ പറു നേരം പോകണ്ടേ അല്ലെങ്കിൽ ഞാൻ ജലി ജോലിക്കും പോവാ അല്ലോ അല്ലോടത്തേക്കും പോവാന്ന് പറയും ആ ജിപോയിട്ട് തൽക്കാലം അവിടെ ഇരുന്നോ പെര നോക്കാൻ ആരാള്ളത് പോണ്ടാന്ന് പറയുല എവിടുക്കു വാണെലുംപൊയ്ക്കൊ രാവിലെ മുതൽ
ആ ജോലിക്ക് പോവാന് പ പഠിപ്പിക്കുക ചെയ്തിക്കണോ പഠിച്ചേക്കണ്
കമ്പ്യൂട്ടറിന്റെ അങ്ങനെയക്കെ നേരം പോക്കിന് അപ്പന്ന ഇവിടെ എനിക്ക് പൈസേന്റെ ആവശ്യം ഇല്ല ആ പൈസന്റെ ആവശ്യം ഇല്ല അതിന് ആയസം പോയാജി പറേം ഇനിക്ക് വയ്യാ ഇനിക്ക് വയ്യാന്ന് പറേം അയിനല്ലേന്ന് പറയും അയിനൊക്കെജി പോണ്ടാന്ന് പറയു ആ് അത് കല്യാ അതന്നെ പ പത്താം ക്ലാസ് കഴിഞ്ഞ വടനെ കല്യാണം കഴി ഞ്ഞ കാരണം പഠിപ്പിക്കാൻ പിന്നെ അതന്നെ കൊറെപാട് പറഞ്ഞേക്കുണുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ് നമ്മളെ കാലൊക്ക അങ്ങനെ ഇരുത്തൊന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ആ പിന്നെ ഇപ്പ ളാ നമ്മളൊന്ന് ഫ്രീ ആയ് ഇപ്പി ഇമ്മി ഒക്കെണ്ടാവുമ്പോ ആ വീട്ടി ലുണ്ടാബൊ പിന്നെ അവരത് പ്രായം ഉണ്ടാവകുബൊ അവർക്ക് അല്ല ഇപ്പൾക്ക് ഭയങ്കര താല്പര്യംമായിരുന്നു നമ്മടെപ്പാന്റെ അഞ്ചനക്ക ക്ക കോളേജ് പഠിപ്പിക്കണമാശായിരുന്നു പ്രൊഫസറക്കെ നമ്മ വിദ്യാഭ്യാസള്ള ഫാമിലി ആയതൊണ്ടെ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് എല്ലാ വീട്ട്ത്തെ പണി കഴിഞ്ഞിട്ടുള്ള പോക്കിന്ണ്ടല്ലോ അത് നട ഒന്നാമത് ഇവടെ എളച്ചൻ വെയ്യാത്ത ഒര് പ്രശ് ശ്നമായതോണ്ടും നമുക്കെല്ലാ കാര്യും നോ
നോക്കണ്ടെ അതന്നെ അതന്നെ.
ഒര് കല്യാണ ഹ് പിന്നെ അഹ്
എഹ് ആഹ് ആഹ് അതിപ്പോ എല്ലെ ആപ്പിം വേറാരും പോവാൻ ല്ല്യാത്തപ്പോ വെ ഞമ്മളന്നെ പോണ്ടേ.
പിന്നെ അയിന്റെ മ്മാന്റെ അട്ത്ത്ക്കൊന്ന് പോവും. ഇമ്മാക്ക് ദീരമായിര്ത്തെ ഇതിന്റെ സോക്കടേര്ന്നു.
ആഹ് ആഹ്
ഇമ്മാക്കസുഖ ഏയി പ്പല്യാ.
ആഹ് ആഹ് നാത്തൂമാരൊക്കെ ഇണ്ടാവും വീട്ടിൽല്ലെ?
ത്തൂമാര്ണ്ട് എല്ലാരുംണ്ട്. പിന്നെ എല്ലാരുംകൂടി കൂടും. എല്ലാരും കൂടി കൂടും പെരുന്നാക്ക്. പിന്നെ കുടുംബത്തിലെ എടക്കെടക്ക് കല്യാണം ഇണ്ടായിന്നാരെല്ലാ ലുണ്ടാവും എട
രിം കാണല്ലോ അങ്ങനെ കല്ല്യാണങ്ങ്ള് ക്ക് കല്യാണൊക്കെണ്ടാവുമ്പഴേ എല്ലാരും കാണാൻ പറ്റാ
മരിക്കുമ്പളൊ ക്കെമാരിം കുടുംബത്തിൽ മരിച്ച എല്ലാരി ഒന്ന് കാണാ എല്ലാരികാണാ എല്ലാ കുടുംബ ക്കാരിം കാണാല്ലോ
ഒന്ന് കാണാലോ
ആ ഞാൻ പറിഅത് എല്ലാരിയൊന്ന് കാണാ ഉം പണ്ടപ്പ ഞമ്മളെ സ്കൂളിന്റെ സ്കൂളിലെറീയൂണിയനൊക്കെണ്ടായതോണ്ട് പയേ കാൽത്തെ ആൾക്കാരെ പിന്നിയോന്ന് കാണാ ഏഹ് അമ്മക്ക് ഈ വണ്ടിള്ള കാരണം പോയി ശീലായതൊണ്ട് ആരിം സഹായല്ലാതെ അമ്മള് എവിടിയെത്തും ആ വണ്ടിയോടിക്കോ ആ വണ്ടി ഓടി ആ വണ്ടിയോടിച്ചെവിടിയെത്തും
കാറോ കാറോടിക്ക സ്കൂട്ടിലേ ആ ആ അതൊക്കെ പഠി നന്നായി ആ അതും ഏ പഠിച്ചിട്ടില്ല ആ ഉം വണ്ടിയൊന്നും വിളിക്കണ്ടല്ലോ അവരാരേം ഔ സൗകര്യത്തിനനുസരിച്ച്
അതന്നെ എവിട്ക്കെങ്കിലും പോണം തോന്നിയാലങ്ങട്ട്പോവും ഒരു ബുദ്ധിമുട്ടുംല്ല്യ പിന്നെ എവിട്ക്കാ പോണ് എവിടുക്കാപോണ് എന്ന് എന്താണ് ചോദ്യം ഇങ്ങനെ അട്ത്ത്ണ്ടല്ലോ അതയില് ത്ത്ക്കുമ്പളല്ലേ ഏറ്റവും വലിയ ബദ്ധിമുട്ട് യൊട്ക്ക ഇതൊന്നുല്ല ഹെൽമെറ്റ് ടാ പോവ ഹെൽമെറ്റ്ടാ പോവ ഹെൽമെറ്റ്ട പോവ കാക്കാന്റെ സമ്മതം മാത്രം മതി. ഞാം പറിം നാ ട്ടെ സമ്മതൊക്കെ വാണം ആദ്യ
ആഹ് ആദ്യം പിന്നെ നമ്മള് കൊറച്ച് നടക്കാനുള്ള സ്ഥല ആണെങ്കിൽ അത് വരി നമ്മൾ പറയണം എവിടുക്കാ പോവുണേന്ന്
അപ്പൊ ഞാനിങ്ങനെന്നെ എല്ലാരും ഇങ്ങനെ വേഗം അറിയും അപ്പൊ, അപ്പൊ അത് അറിയാം എവിടുക്കാണ് എന്താണ്, ആരാണ്, എപ്പോഴാണ് എങ്ങനെയാണ്, അതോ ഉുള്ള ചോദ്യങ്ങളായ ചോദ്യങ്ങളൊക്കെ ഒണ്ടാവും മൊത്തത്തി ചോദ്യം ഉണ്ടാവും അപ്പൊ അയിന് വരുമ്പത്തേ നാകും ബസ് വരിക
അപ്പൊ, അപ്പൊ ഇത് എല്ലാരോടും വിവരം പറയണോ
ആ വിവരം പറയാ എന്നിട്ട് അപ്പ പോയിട്ട് ഇപ്പം വരന്നേള്ളൂ
ഏ ചോയിക്കുവാന്നോ, മടങ്ങി വരുന്ന വിവരം പറയണോ
അതിന്റെ അടുത്ത ഒരു കടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം പീടക കച്ചവടം പോലെ ചായപ്പീടിക ഉണ്ടെങ്കിൽ നല്ല പരിപാടിയാ നടക്കില്ലേ
ആ, ആ
ഇപ്പൊ സമാധാനുണ്ട് രാത്രി ആയാലും ഞാൻ എട്ട് മണിക്കും ഒൻപത് മണിക്കൊക്കെ, കോട്ടക്ക് ഹെഡ്മാസം ഇപ്പം അടുത്ത ഒരാഴ്ച ആയിട്ടുള്ളു അൽമാസ ഞായത്തിന്റെ പ്രസവത്തെ പ്രസവിച്ചിട്ട് ഞാൻ ഒൻപത് മണിക്ക് ഒൻപതരായിക്കും ഇങ്ങട് എത്യപ്പം, അങ്ങട്ട് എതൃപ്പം പ്രശ്നം പ്രസവവേദന അടങ്ങി പ്രസവിക്കാൻ നേരം വഴുകി
ആ, എനിക്ക് വണ്ടിയ പഠിക്കാനൊക്കെ നല്ല ഇഷ്ട്ടാണ്, പക്ഷെ പേടിയാണ്.
ആ, എന്നിട്ട് ഞൻ വരുന്ന ഇവിടെ വന്ന് ഒമ്പതര മണി ഒമ്പതര മണിക്കാണ് ആ വണ്ടി അവിടെ എത്തിയത്, സ്കൂട്ടി ആ രാത്രി, അത് ഇക്കാ പറഞ്ഞ വല്ലാത്ത ഇതായി
ആ ആ അല്ല ഓടച്ച്ു പഴിച്ചല്ലോടക്ക് രാത്രിയല്ലും പകലാണെങ്കിലൊ കെ കണ്ട് പറ്റും
പത്ത് ആണ്ട്
ആഹ ധൈര്യത്തി പോ അറിയ അറിയാത്തവർക്കാണ് ഇപ്പൊ രാത്രി ആയാലും പകലായാലുംൊക്കെ പേടണ്ടേന് ആ
ഇ മക്കള ഈ ബസിനാവുമ്പോ
ബസിില് പിന്നെ അത അതെല്ല പിന്നെ രാത്രി ഒക്കെകുമ്പോ പ്രത്യേകിും ബസ്സിലൊന്നും ബന്ധങ്ങളൊക്കെ കുറവാവുാണ് തോ മാത്രോ ഇണ്ടാവൊള്ളു പിന്നെ ഒര് വൻ ട്ടെ വിളിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വെര്ന്നതും അതും പേടി ടിയാണ് ഒര് ഓട്ടോർക്ഷ വിളിച്ചിട്ട് ആ ഒര് ഓട്ടോർഷ ഒക്കെ വുൾച്ച് ഞമ്മൾ ഒറ്റക്ക്
പിന്നെ ഞമ്മൾ ഞമ്മളെ വീട്ട്ക്ക് പോയാൽ പിന്നെ ആങ്ങളാര്ക്ക് ഒര് ബുദ്ധി മുട്ടാവും ഓൽ ഇണ്ട് കൊട്ന്നാക്കി
ആ അതെന്നെ ഇതിപ്പ ഇത്പ്പ ഒറ്റക്ക് പോയി വെരും ചെയ്യുമ്പോ ഒന്നും ഒരു ആര്ക്കും ഒര് ബുദ്ധിമുട്ട്
ആര്ക്കും ഒരു ബുദ്ധിമുട്ട് എന്ത് പരിപാടിക്ക് നമ്മളെ വിളിച്ചാ വേഗം എത്തും ചെയ്യാ
വേഗം എത്തും ചെയ്യും എല്ലാ നമ്മൾ ആ വണ്ടി വന്ന് തെരക്കുട്ടേണ്ട ആവശ്യം ഒന്നും ഇല്ലല്ലോ
നേരം വെഴ്കണ്ട നമ്മൾ എങ്ങനെ ആയാലും എത്തും അരമായി ടൈമ് ഇണ്ട് നമ്മ
ആ ഞമ്മൾ സമയത്തിന് അനുസരിച്ചാണ്ട് എത്തിക്കോളും ആ ആ അതെന്നെ അതെന്നെ ഇല്ലയില്ല ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കാൻ നോക്കിട്ട്
നല്ല പേടായിരുന്നു ആദ്യൊക്കെ ഇപ്പ അൽഹംദുലില്ലാഹ് ഇപ്പ കൊഴപ്പൊന്നില്ല ഇപ്പ എവ്ടിം എത്തും ഏ എ
പഠിക്കാ ആ പഠിക്കണം ഉം അപ്പ നല്ല പൈസെയാണ് ഉം ഇപ്പ പഠിക്കാ നല്ല പിഴ നല്ല പൈസ ഇണ്ട്പ്പം കാറും സ്കൂട്ടിയും കൂടി പഠിക്കെണെങ്കി നല്ല പൈസ
അപ്പ ശരിട്ടാ
അയിക്കോട്ടെ